എന്തുണ്ട് വിശേഷം
വിശേഷം ഒന്നും ഇല്ല സുഖം ക്ലിയർ ആയിട്ട് കേൾക്കുന്നോ
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ടോ ഞാൻ പറയുന്നേ
നല്ലോ ല കേൾക്കുന്നുണ്ട്
ആഹ് പിന്നെ ഇന്ന് പോയരുന്നോ
ആഹ് ഇന്ന് പോയായിരുന്നു
ഉം എല്ലാരും
വലിയൊരു സംഭവം നടന്നു
എന്താ കേട്ടില്ല
വലിയൊരു സംഭവം നടന്ന്
എന്താ
ഞങ്ങളൾ രണ്ടുപേരും കൂടെ ഉം താഴെ ബാത്റൂമിൽ പോയിട്ടോ ബാത്റൂമിൽ പോയി അവിടെണെങ്കില് ഞങ്ങളൾ നോക്കിപ്പം ബാത്റൂമിൽ പോയിട്ട് തിരിച്ച് വന്ന് വന്നപ്പോ കാണാം ഒരു അമ്മുമ്മ താഴെ വന്നിരുന്ന് വണ്ടിയോ പോയത അവിടെ അങ്ങ് ഇരി ഇരിക്കൂവ കാലില് ബാത്റൂമിൽ ആഹ് എന്നിട്ട് ഞങ്ങള് പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് അംഗൻ വാടി അങ്ങ് പൂട്ടി അവര് ആഹ് ഗ്രില്ല് ഗേറ്റ് അങ് പൂട്ടിയിട്ടേക്കുവാ ഇനി ഞങ്ങൾ താഴെ ഇറങ്ങാൻ പറ്റത്തില്ല വെളിയിലോട്ട്
അയോ ആഹ്
പെട്ടു പോയി എന്ന് വിചാരിച്ചു കേട്ടോ ആരേ വിളിക്കും എന്ന് ആഹ് എന്തായാലും തിരിച്ച് വന്നിട്ട് മറ്റേ സ്കൂൾ ഉണ്ടല്ലോ സ്കൂൾ ആയിരുന്നല്ലോ അവിടെ
ആഹ് ആഹ്
അങ്ങനെ അവിടെ പോയിട്ട് ആഹ് ആഹ് ടീച്ചറിനെ വിളിച്ചിട്ട് ആ ടീച്ചർ അവിടെ ഇരിപ്പോണ്ടായിരുന്നു ഇത്രയും അപ്പോം പറഞ് പിള്ളേരെ ഇങ്ങനെ ഇറക്കി വിടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങള് ഈ ഗ്രില്ല് പൂട്ടിയിട്ടേക്കുന്നെ ഇങക്ക് വരുമ്പോം വരുമ്പോ തുറന്നു തരുന്നതല്ല ഞങ്ങളുടെ ജോലി ഏതാണ് ആ സ്കൂളിലെ ടീച്ചർ അംഗൻവാടി ടീച്ചറൊന്നും അല്ല അവരൊക്കെ പോയി
സ്കൂളില ആഹ്
അവര് വന്ന് പുട്ടിട് താക്കോലൊക്കെ ഇട്ട് അത് തുറന്ന് തന്ന് താങ്ക്യു എന്നൊക്കെ പറഞ്ഞ് ആ അങ്ങനെ ദേഷ്യമായി
ഉം അയ്യോ
അതുവഴി കേറി വന്നു ഇങ്ങനെ അതിന്റെ ഫ്രണ്ടിൽ കൂടെ കേറി വന്നു. കേറി വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് നോക്കിയപ്പോ ആ അമ്മൂമ്മ അന്നെങ്കി. പുറത്തിറങ്ങില. അതൊന്നും ഇത് വഴി ത്തില്ല ഒന്ന് അറിയാൻ വയ്യ. ഇ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് അമ്മൂന്ന് എത് വഴി ഇറങ്ങി വരുന്ന് ഞങ്ങളുടെ കൂടെ ഒട്ട് വന്നതും ഇല്ല പിന്നെ എങ്ങന എല്ലാരും അടച്ച വെച്ചേക്ക് വാ അവസാനം മറ്റേല്ല അവടെ മറ്റേ നമ്മുടെ അവിടെ വന്നിരിക്കുന്ന അങ്ങേരില്ലല്ലേ ചപ്പത്തലയൻ
ആഹ ആഹ
അങ്ങേരും മറ്റേ ആ ചെർക്കനും കൂടി ഇങ്ങോട്ട് ഇറങ്ങി വരുമായിരുന്നു അപ്പം പിന്നെ ഞങ്ങള് അവരുടെ അടുത്ത് അങ്ങ് പറഞ്ഞ് ഇന്ന പോലെരു അമ്മൂമ്മ ഇവിടെണ്ടായി എങ്ങനെ ഇറങ്ങി വന്നോ പോയോന്നൊന്നും അറിയത്തില്ല ഇനി അതിനകത്തായോന്നും അറിയത്തില്ല ആ രണ്ട് സൈഡ് കൂട്ടി വെച്ചേക്കുക അതുകൊണ്ട് അവർക്ക് വരാൻ പറ്റത്തില്ല ഒന്ന് നോക്കണേന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എറങ്ങി വന്ന്
അവരിനി നോക്കി കാണൂ എന്തോ അല്ലേ
ആഹ എന്തുവാന്നോ ആഹ് അമ്മൂമ്മ എങ്ങനെ അതിനകത്ത് കേറീന്ന് അറിയാൻ വയ്യ കാരണം അവര് ഇത് പൂട്ടിയിട്ടേക്ക് വാരുന്ന്
ആ പിന്നെ അവരെങ്ങനത്
പൂട്ടുന്നതിന് മുമ്പേ കേയറിയതാന്നോ
അവരെവിടെങ്കിലും ഇരിക്കുവായിരുന്നോ
അവരവിടെ വണ്ണിന് പോകാൻ വന്നതാ തറയിലങ്ങ് പോയി എന്നിട്ടിരുന്ന് ആഹ
ബാത്രൂമി കേറിയില്ല അല്ലെ
ഇല്ല നമ്മൾ അങ്ങോട്ട് പോകുമ്പോ ഒരു പൈപ്പീന്നിങ്ങനെ വെള്ളം പോന്നില്ലങേടി
ആഹ ആഹ
ഇല്ല ഫ്രണ്ടിലാ അവർ ഇരുന്നത് ഞങ്ങളെ കണ്ടപ്പോഴത്തെക്ക് പെട്ടെന്ന് ചാടിയങ്ങ് എണ്ണീറ്റ്
അയ്യോ ഉം ഇനി എവിടെയെങ്കിലും നി ഒളിച്ചെങ്ങാണ് കേറി നിന്നോ
ആഹ എന്ത് റിയ നമ്മൾ പറഞ്ഞ അവക്ക് അറിയാവുന്നേ അവടെ വീടിന്റെടുത്തല്ലേ സുഖമല്ലാത്തെയന്ന് പറയും
അ ചിലപ്പോൾ സുഖമില്ലാത്ത എങ്ങനെയെങ്കിലും പോയി കാണുവായിരിക്കാം അവർ പെട്ടെന്ന് തന്നെ പിന്നെങ്ങ് തിരിച്ചറങ്ങി കാണും അത് കഴിഞ്ഞിട്ടായിരിക്കും പൂട്ടിയത്
ഏഹ ഞങ്ങൾ എറങ്ങിയപ്പഴേ അത് പൂട്ടി കിടക്കുവ ഞങ്ങക്ക് എറങ്ങാൻ പറ്റുന്നില്ല
പിന്നെ നിങ്ങൾ എങ്ങനെ ഇറങ്ങി
അതല്ലേ പറഞ്ഞെ മറ്റേ സ്കൂളി
സ്കൂളിന്റെ അവടന്ന്
ആ ഗ്രില്ല് തുറക്കിപ്പിച്ചാ ഞങ്ങൾ ആ ഫ്രണ്ടിൽ കൂടെ ഇറങ്ങി വന്നന്ന്
ആഹ്
അങ്ങനെ ഇറങ്ങി വന്നേ
അയ്യോ ഇനി എന്താ അവരിനി എതിലേ പോയി
ഇതൊന്നും അറിയാൻ വയ്യാതെ ഊണ്ട വഴി വല്ലോം കാണു വായിരിക്കും നമുക്ക് അറിയാത്തെ ആയിരിക്കും
ആഹ വേറെ ഏതേലും വഴിയൊക്കെ ചാടി അങ്ങ് പോയി കാണും ഉം ചോറൊക്കെ കഴിച്ചോ?
ചോറ് കഴിചേ ഞാൻ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിയപ്പം നമ്മുടെ അവിടെന്ന് ആ പിന്നെ ഇത് മീൻ മേടിചാർന്ന് കേട്ടോ നത്തോലി ഭയങ്കര പാടപ്പായിർന്നു എത്ര നേരം ഇരുന്ന് അഞ്ച് മണി തൊട്ട് ഒരു ആറേക്കാല് വരെ നത്തോലി നുള്ളുവായിരുന്നു
ഉ കറി വച്ചതോ വർ
കറി വെച്ച് വറുത്ത് നാളത്തേക്ക് കൊറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്
ഉം ഉം ചോറ് കൊണ്ട്വരുവോ?
ചോറ് കൊണ്ടുവരുവോ?
കൊണ്ട വരും. വരാൻ ശ്രമിക്കാം.
ഉം അഥവാ ഞാൻ എടുക്കുവാണെ ഞാൻ പറയാം.
ഉം.
പിന്നെ മഴയൊക്കെ ഉണ്ടായിരുന്നു ഇന്ന അധികം മഴയൊന്നും ഇല്ലായിുന്നല്ലേ?
ഇന്ന് നല്ല മഴയ ഉണ്ടായിരുന്നെന്നാ ഇന്നലത്തെന്റത്രേംയൊന്നുല്ല.
നമ്മ് ആ നമ്മടെ ഇവിടെ ആഹന്നന്ന നമ്മുടെ ഇവിടെ പക്ഷെ ഇന്ന അങ്ങനെ അധികം മഴ പെയ്തില്ല. തോന്നു നിക്കുവായിരുന്നു.
ഇന്നലെ എന്തൊരു തണുപ്പാരുന്നു. ഞാനെണങ്കി കമ്പിളിയൊക്കെ പൊതച്ചാ കിടന്നൊറങ്ങിയത്.
യ്യോ ഞാനും ഞാൻ എനിക്കൊരു ചെറിയ പുതപ്പുണ്ടാരുന്നു അതിന്റെ കൂടെ ഇച്ചിരി കട്ട് കട്ടിയൊള്ളതാണ് അങ്ങനെ രണ്ടെണ്ണം ചേർത്തുപൊതച്ചിട്ടും തണുപ്പുമാറുന്നില്ല എന്തൊരു തണുപ്പായിപ്പോയി അതും നല്ല മഴേയില്ലായിരുന്നോ
ഉം
ഉം പിന്നെ പിന്നെ വേറെന്തോഉണ്ട് ഇന്ന് ഇന്ന് മീൻ വറുത്തതൊക്കെയാണോ സ്പെഷ്യല്
ഉം മീൻ വറുത്തേ ഒണ്ട് രാവിലെ തീയല് വെച്ചാരുന്നു പിന്നെ കോവക്കയും പയറും കൂടെ തോരൻ വെച്ചാരുന്നു മൊട്ടേം പൊരിച്ചായിരുന്നു രാവിലെ പിന്നെ തീയലും കോവയ്ക്കയും പയറും കൂടെയുള്ള തോരനും ഇരുപ്പുണ്ടായിരുന്നു പിന്നെ മീൻകറിയും വെച്ച്
ഉം എല്ലാരും ഉറക്കമായോ അതോ കിടന്നതേയുള്ളോ
കിടന്നില്ല കിടന്നില്ല മോള് പഠിക്കുന്നു അമ്മ ടിവി
പിന്നെ സുഖമാണോ
പനിയാണോ
പനിയല്ല തലവേദന
എന്താ പറ്റിയേ തലവേദനയൊക്കെ വരാൻ
ആ എന്തുവാന്നറിയത്തില്ല
ഓവറായിട്ടുള്ള പ്രഷറായിരിക്കും
ഇല്ല ഇല്ല
പിന്നെ എന്റെ കൂടെയുള്ള ഒരു കൊച്ചുണ്ടായിരുന്നു കേട്ടോ അതില്ലായിരുന്നു അതുകൊണ്ട് തലവേദനയാ
അതെന് ഓ ഉം ഉം ഉം പിന്നെ വേറൊരു കൊച്ചുവരത്തില്ലേ അത് വന്നില്ലേയിന്ന്
അതുവന്ന്
ഉം
വന്നത് അതിന്റെ കാര്യം നോക്കുവല്ലായിരുന്നോ
ഓ ഓ ഓ അതിന് പനി എന്തോ ആ എങ്ങനൊണ്ട് കൊറവൊണ്ടോ
ആം പനികൊറവൊണ്ട്.
ഉം വൈകിട്ടു വരെയിരുന്നോ
ആ വൈട്ട് വരെയിരുന്നു മൂന്നര മൂന്നരവരെയിരുന്നു
അതെവിടോ പഠിക്കാൻ പോണൊന്നെങ്ങാണ്ടു എന്തോ പറഞ്ഞ് പോന്നൊണ്ടോ ക്ലാസ്സിന് പോയിതൊടങ്ങിയോ
പോയിത്തൊടങ്ങിയില്ല കഴിഞ്ഞ ഞായറാഴ്ച തൊട്ടായിരുന്നു പോയിതൊടങ്ങാൻ വെച്ചിരുന്നത് അപ്പൊ പനിയായി പോയി
ആ ഹ ആ
ഇപ്പൊ പനിയായി പോയി പിന്നെ ഇനിയിപ്പോ ഈ ആഴ്ച പോവാന്നു വിചാരിക്കുന്നെന്ന് പറഞ്ഞു പിന്നെയിതാണെങ്കി അവളു പറഞ്ഞിട്ടിത്രയും പൈസ ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്തയല്ലേ അവിടെനിന്നും വിളി ഓലും ചോയ്ച്ചില്ലല്ലോ എന്താ വരാന്നെന്ന്. ഞാൻ പറഞ്ഞ് എടീ അത് നമ്മടെ ആവശ്യമാണ് തോണ്ടുന്നത് അല്ലാതെ അവരുടെ ആവശ്യല്ലല്ലോ
ആ
ഒണ്ട് അവര് വിളിക്കത്തു എടുക്കത്തൊന്നുമില്ലാ അവർക്ക് പൈസ കിട്ടിയാമതി നമുക്ക് ആവശ്യണ്ടെങ്കി നമ്മള് പൊറേപോണം.
ഉം വേണെങ്കി അവരോർക്ക് പോണം അവര് കുടിക്കത്തൊടു ക്കക്കൊന്നുല്ലൃ
ആതെ
പിന്നെ രണ്ടുമൂന്ന് ദിവസൊക്കെ രണ്ടുമൂന്ന് ആഴ്ചയൊക്കെ അടുപ്പിച്ചങ്ങനെ വരാതിരി ക്കുവാണെങ്കി ചിലപ്പം വിളിക്കുവാരിക്കും അല്ലാതിനി എനിക്ക് ഇനി വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ മറ്റന്നാളെ ഉണ്ട്.
എന്തിന്റെ?
കേട്ടറ്റിന്റെ.
ഉം എന്തോക്കെ കൊണ്ട് പോണം? എന്നാ മറ്റന്നാളെ മറ്റ മറ്റന്നാളെന്ന്. അല്ല വെള്ളിയാഴ് ആ എപ്പഴാ?
രാവിലെ പത്തര മുതല് നാലര വരെ.
ഇത്രേം സമയവിടെ നിക്കണോ?
അത്ത് അത്രേം ടൈമാ കൊടുത്തിരിക്കുന്നെ അപ്പം ചെല്ലുന്നാർക്ക് ചെുന്നാർക്ക് ഇതായിട്ട്. പോവായിരിക്കും. അന്നൊരു ദിവസം ആ കാറ്റഗറി വണ്ണിന് മാത്രം. ടൂവിന് വേറെ ദിവസം.
കാറ്റഗറി വണെന്ന് വെച്ചാ ന്തുവാ?
കാറ്റഗറി വണ്ണന്ന് വെച്ച് കഴിഞ്ഞാ ഈ മറ്റേ ഡി എൽ എഡ് ഉള്ളവർൊക്കെ എഴുതാൻ പറ്റുന്നത്. ഡിഗ്രി ഉള്ളവർക്ക് കാറ്റഗറി ടു എഴുതാൻ പറ്റത്തുള്ളൂ.
ആഹ്
ഓരോ കോഴ്സ് പഠിക്കുന്നവർക്ക് ഓരോ വിഭാഗം ഇത്പ്പോ എക്സാമുണ്ട് അതെഴുതാൻ പറ്റത്തുള്ളൂ.
ഇത് പഠിച്ചാ എന്തോ എത്താ പറ്റും? ന്തവ എന്താവ ആഹ് അത് ഇതുണ്ടെങ്കി അങ്ങ് ടീച്ചർ ആവോ
ഇല്ല പി എസ് സി പരീക്ഷ എഴുതണം. ഡെയിലി വെജിനൊക്കെ പോവാം. പിന്നെ വേക്കൻസി ഉണ്ടെങ്കി സ്കൂളിലൊക്കെ കേയറാം ഇല്ലെങ്കിൽ എന്തായാലും നമുക്ക് പി എസ് സി വേണം. എൽ പി യു പി വേണം.
ഉം ഉം ഉം
ഉം ഉം ഹ് പിന്നെ.
എത്ത ങ്ങൾ കേറിയോ ഇയാളെവിടേലും കേറിയോ
ഇല്ലയില്ല ഞാൻ അല്ലാതെ വീട്ടിലിരുന്നിപ്പം പഠിക്കുവാ
ആഹ് അഹ് ആ
ഉം
എന്തിന ഈ എന്തോത്തിന് പഠിക്ക?
ഇപ്പം കേട്ടറ്റ് കിട്ടിയല്ലോ ഇനി എൽ പിക്ക് എൽ പി എക്സാമിന് വേണ്ടി പഠിക്കുകവ പി എസ് സിടെ പിന്നെ കടല് പോലെ കെടക്കുവ തുടങ്ങിയിട്ടേ ഒള്ളു.
കടലിൽ മുങ്ങി തപ്പുന്ന കുട്ടിയാണോ താങ്കൾ?
ആ എന്റെ കൂടെ വേറൊരു കുട്ടി ഒണ്ട് അതിന് പ്രാന്ത് വന്നന്നൊക്കെ പറയുന്നെ കേട്ടു
ന്നാ പോയിരുന്ന് പഠിക്ക് ഞാൻ പിന്നെ വിളിക്കാ
ഉം
ശെരി എന്നാ
എന്താ കേട്ടില്ല പറഞ്ഞത്
ശെരി എന്നാ പിന്നെ വിളിക്കാമോ
ആ ശെരി ശെരി ശെരി ഓക്കെ ഓക്കെ